ഹലോ ആഹ് കേക്കാലോ അല്ലേ.
ആഹ് കേക്കാ കേക്കാ.
ചെറിയൊരു കയ്യബദ്ധവാണേ ക്ഷമിക്കണേ.
ആഹ് അത് നന്നായി ഏതായാലും. ഞാൻ ഇന്ന് തൊട്ടതല്ലേ ഇന്നലെ അപ്പ ഈ നമ്പറ് തന്നെയാണോ തന്നേ?
ആണോ ആവോ ആഹ് എന്തായാലും
ഇന്നലെ ആഹ് അതെ ഇനി അത് പറഞ്ഞാ മതിയല്ലോ. ഉം ഞാനെ ഇവടെ ഇച്ചിരി പാത്രം കഴുകാൻ തുടങ്ങുവായിരുന്നു.
ആഹാ ആ തോരൻ വെക്കുന്ന സൗണ്ട് ഞാൻ മിസ്സെയ്തു കേട്ടോ.
ആണോ ഇന്നാ ഞാൻ ഇനി മൊത് ലൊരു ആർ വര ഏഴാകുമ്പോ വിളിക്കാവേ.
തോരൻ വെക്ക്യാൻ.
ഉം
അതെ അതെ ആഹ്
ആറര ഏഴ് ആകുമ്പോ വിളിക്കുവാണെ കറക്റ്റാ തോരൻ വെക്കുന്ന സമയം.
ആഹഹാ കൊച്ച് എന്ത്യെ ഒറങ്ങിയോ?
കൊച്ചൊർങ്ങി.
ആണോ. അപ്പൊ അവിടെ ഒരു ഒച്ച കേക്കുന്ന ആരുടെയാ?
അയിന് കൊച്ച് ഒറങ് ഇല്ല കൊച്ച് ഒറങ്ങിയില്ല
ഏഹ് എന്തോന്ന് എന്തോന്നിത്
ബോധത്തിലായിരുന്നേ
അല്ലാ എന്നാ ഞാൻ ഏട്ടന് സാധനം മേടി- ച്ചോണ്ട് വന്നപ്പോ ഞാന ഇവിടെ ഭയങ്കര പണിയായിരുന്നു പണിന്ന് പറഞ്ഞാ കൊറച്ച് തുണി മടക്ക ഇവനെ പഠിപ്പിക്കുവേം ചെയ്യുവായിരുന്നു അപ്പൊ തന്നത്താനെ ക പ്പേം വേവിച്ച് ആഹ് കറിയും വെച്ചു
ആഹാ
അപ്പൊ എന്നോട് ചിക്കൻ വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചിക്കൻ വേ- ട്ട തെ
ആഹ്
അപ്പം പോർക്ക് മാത്രേ മേടിച്ചോണ്ട് വന്നെന്നോർത്ത് ഞാൻ മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്ന് ആഹ് എഴുതിച്ചു പിന്നെ പഠിപ്പിച്ചു അത് കയിഞ്ഞപ്പോ അവനും കഞ്ഞി കൊടുത്ത് ഞാനും കഞ്ഞി കുടി- ച്ചിട്ട് അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട് വന്നപ്പം ദേ ചിക്കൻ മേടിച്ച് വെച്ചേക്കുന്നു അവടെ
ആഹാ അപ്പൊ കഞ്ഞി എടുക്കാൻ കേറിയപ്പോ കണ്ടില്ലേ
നോക്കിയില്ല കവറിനാത്ത് മറ്റേ സബോളെം സാധനങ്ങളുമൊക്കെ ഒണ്ടാരുന്നു അപ്പം അത് കൂടു- ത്തി കവറിൽ ഇൻക്ക് വന്ന വിയാരിച്ചു
ആഹ് ആഹ് ആഹ്
വ പോയി പ്രാർത്ഥിച്ച നന്നു
ഓഹ് ശരി ശരി അല്ല അന്നേരം ഇനി എപ്പ വെക്കാനാ ചിക്കൻ ഇപ്പ വെക്കാൻ പോണോ
ഇല്ല ഇയ്യോ ഒരിക്കലും ഇല്ല അങ്ങന ഞാൻ ഒരിക്കലും ചെയ്യില്ല ഇതിന് കഴുകിയിട്ട് ഫ്രീസർ കയറ്റും നാളെയോ നാളെ കഴിഞ്ഞോ ക്കെ വെച്ചാ മയീലോ പതുക്കെ വെച്ചാ മതിലോ ധൃതി ഇല്ലല്ലോ
മഴ പെയ്തോഅങ്ങോട്ട്
ഒണ്ട്
ആഹ് ആഹ് ആഹ് കൊച്ചു പോർക്ക് കൂട്ടുവോ
പെയ്യില്ല ആം
ആഹ് പിന്നെന്നാ കൊഴപ്പം
ഇച്ചിരിയൊക്കെ കഴിക്കുവൊള്ളൂ എന്നാലും
ആഹ് എന്നാലും ഞാനും ഈയിടെ കൊണ്ട് കഴിക്കും എനിക്കും ഇഷ്ടപ്പെട്ടു
ആഹ് ഞാനും ഇനി അത് കഴിക്കണം അല്ലെ ഭയങ്കര ചെലവാന്നേ എനിക്ക് മേടിക്കണ്ടാന്ന് പറഞ്ഞാലും ഒണ്ട് ല്ലോ അല്ലടി എനിക്ക് മേ മേടിക്കണ്ടന്ന് പറഞ്ഞാലും എപ്പ പന്നി മേടിച്ചാലും ചിക്കനും ആയിട്ട് വരും അപ്പൊ ഇത് രണ്ടും മേടിക്കണ്ടേ ഞാനത് തിന്നുവാണേ പിന്നെ
ഒന്നും അത് കൊള്ളാം ആഹ് എനിക്ക് പക്ഷെ വീട്ടിൽ അമ്മ വെക്കുന്നതാണ് ഇഷ്ടപ്പെട്ടതെ അമ്മ നന്നായിട്ട് വയ്ക്കും അത് ഞങ്ങടെ അച്ചാച്ചിയെപ് എപ്പഴും പറയുവേ അമ്മ വെക്ക് ഇന്ന് നല്ല കറിയാ നല്ല കറിയാന്നെ ശ ഇപ്പോഴാണത് മനസിലാവുന്നെ
ആഹ് അതെ
ഇന്ന് ഹസ്ബൻഡ് നേരത്തെ വന്നോ?
ആഹ് ഒച്ച കേക്കുന്നുണ്ടല്ലേ
ആഹ്
ആഹ് നേരത്തെ വന്നു നേരത്തെ വന്നു നേരത്തെ വന്ന് തന്നെ താനെ കപ്പയും വെച്ചു കഴിച്ചിട്ട് വെയിറ്റെയ്യുവാ ഞാൻ പാത്രം കഴികീട്ട് കെടക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണേ
അത്
ഇവിടെ എല്ലാരും വെളുപ്പാങ്ങാലം ആവുമ്പോഴേ എഴുന്നേ ക്ക്ന്ന കാരണം പത്ത് മണിയൊക്കെ ആവുമ്പത്തേന് ഞങ്ങള് കെടക്കും
ആഹ് ആഹ് ആഹ് ആഹ്
എത്ര നേരത്തെ വരുന്നോ അത്ര നേരത്തെ കെടക്കും ഞാനീ അഞ്ചര ആവുമ്പോ അലാറം വെച്ചിട്ട് എഴുന്നേക്കുന്ന കാരണം
ആഹ് ആഹ് അയ്യോ വിട്ടു പോയല്ലോ എന്നാ പറഞ്ഞേ ആണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ശരി ശരി
ഉം
അല്ല നിങ്ങടെ ഒരു ബന്ധത്തിലേക്കൊച്ച് ആഹ് കുഞ്ഞി കൊച്ച് ഒരു വയസ്സായോ അതിന്? അത് കമന്നൊന്നും വീണില്ലാന്നൊക്കെ പറഞ്ഞില്ലേ
ആഹ് അത് കമന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും സത്യം പറഞ്ഞാ അറിയത്തില്ലേ
പിന്നെ ചോയിച്ചില്ലേ?
പിന്നെ ചോദിച്ചില്ല ഇപ്പൊ അവരുമായിട്ട് വല്യ കണക്ഷനൊന്നുവില്ല നമ്മുക്കെ
ആന്നല്ലേ ആഹ് ആഹ് ആഹ് അങ്ങനെ കേട്ടപ്പഴേ ഇനി എന്തായീന്ന് അറിയാനൊരിത് അതാ ചോദിച്ചേ
പറ്റി നമ്മളുവായിട്ടൊന്നും വല്യ സഹകരിക്കുന്ന അത് കാരണം ചോദിക്കാൻ പറ്റില്ലേ ഇനി ചോദിക്കണം ചോദിക്കണോന്ന് ഞാനും ഓർത്തു ഇല്ല പിന്നെ അന്ന് ആശുപത്രി കാണിച്ചപ്പോ അവര് പറഞ്ഞാരുന്നു ആഹ് ഒരു ഒന്നര വയസൊക്കെ വരെ നോക്ക് ഇന്നിട്ടും ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കില് കാണിച്ചാ മതീന്ന് പറഞ്ഞിരുന്നു
ആണല്ലേ ആഹ് ആഹ് പിന്നെ ഇങ്ങനെ വിളിച്ച് നിങ്ങടെ കൊച്ച് കൊച്ച് കമന്ന് വീണോ നിങ്ങടെ കൊച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നല്ലേ
ആഹ് അതെ അല്ല അല്ലേലും അങ്ങനെ വിളിയൊന്നും ഇല്ല ഞങ്ങളേ
ആഹ് ആഹ്
വിളിക്കാറേ ഇല്ല
ആന്നല്ലേ ഉം
അവർക്ക് അത് അത്ര ഇഷ്ടപ്പെടാത്തപ്പോ നമ്മള് അങ്ങോട്ട് വിളിക്കണ്ട കാര്യം ഇല്ലല്ലോ
ആഹ് ആഹ്
നമ്മള് വിളിക്കാറില്ല
ആണല്ലേ മ് അപ്പൊ നാളെ കാപ്പിക്കൊക്കെ എന്നാ
നാളെ കാപ്പിക്ക് ഇന്നലെ ഞാൻ കൊറച്ച് ദോശമാവ് ആട്ടി വെച്ചിട്ടുണ്ടേ ഇന്നലെ അപ്പൊ കുറച്ച് ചക്കപ്പഴം കിട്ടിയ കാരണം ചക്കയട ഉണ്ടാക്കിയേരുന്നു
ആഹ് ആഹ്
അത് കാരണം ആ ദോശമാവ് അങ്ങനെ രാവിലെ എടു എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവ ഒരെണ്ണം പോലും ഉണ്ടാക്കിയില്ല അപ്പൊ നാളെ രാവിലെ ഇപ്പൊ കപ്പ വേിച്ചത് ഇരിപ്പുണ്ട്
ആഹ്
നാളെ കൊച്ചിന് തോശെയ്
ആഹ് ഹാ ഹാ
മ്
മ് അപ്പൊ കറിയെന്ന ചമ്മന്തിയോ സാമ്പാറോ
സാമ്പർ വെച്ച ഈ കൂടെ അത് ചെിലവാവത്തില്ല ചമ്മന്തി ഉണ്ടാക്കാം
മ് ഓ ഞങ്ങക്ക് നാളെ ഇവിടെ പുട്ടാന്ന് പറയുന്ന കേട്ട് ഗോതമ്പ് പുട്ട്
ആഹ് ഹാ ഹാ ഇഷ്ടവല്ലേ അവിടെ
ഓ അത്ര പോത്തില്ല ഇല്ല പക്ഷെ എന്നും എന്നും എന്നാ ഉണ്ടാക്കുന്നേ ഇന്നലെ പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞ് ഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആഹ് ഇന്നലെ പു പുട്ടുണ്ടക്കാന്ന് പറഞ്ഞപ്പ ഞാൻ പറഞ്ഞു വേണ്ട നമക്ക് കടേന്ന് പൊറോട്ട വാങ് ക്കാന്നും പറഞ്ഞ് ഏട്ടായിയോട് വിളിച്ച് പറഞ്ഞിട്ട് ഈ ഏട്ടായി ജോലി ചെയ്യുന്നതിന്റെ അപ്പുറത്ത് എട്ട് രൂപായുടെ പൊറോട്ട കിട്ടുവേ ഏഴ് രൂപേ ഒള്ളാരുന്നു ആഹ് ഏഴ് രൂപേ ഒള്ളാരുന്നു അത് ഇപ്പൊ എട്ടായി അന്നേരം ആഹ് അവിടൂന്ന് വാങ്ങിച്ചു കൊണ്ട് വരും എന്നിട്ട് ചൂടാക്കി രാവിലെ ടുക്കും ഇന്ന് അങ്ങനെ പോയി അപ്പൊ നാളെ എന്നാ പുട്ട് ഉണ്ടാക്കാ അപ്പൊ അപ്പറത്തെ വീട്ടീന്ന് കുറച്ച് പഴവും കിട്ടി മറ്റേ ഞാലി പൂവൻ പഴം അന്നേരം എന്നാ ആഹ് പുട്ടും പഴവുമാക്കാന്നൊക്കെ പറഞ്ഞൊണ്ടൊക്കെ- ഇരിക്കുന്നു
മ്
എനിക്കാണെങ്കി പുട്ട് അരിപ്പുട്ടാ കുറച്ചൂടെ ഇഷ് ടം പിന്നെ എന്തെലും കറി വേണം വെല്ലോ കടലക്കറിയോ അങ്ങനെയൊക്കെയാണെങ്കി രസമാ അല്ല ഈ പഴം ആഹ്
മ് മ് മ്
പിന്നെ ഒരിതുണ്ടേ ആഹ് പിന്നെ ഇപ്പൊ ഞാൻെ എന്നാ ചെയ്യുമെന്ന് അറിയോ മിക്സിൽ ഇട്ടിട്ടൊന്ന് ഈ മാവിങ്ങനെ അടിച്ചെടുകത്ത് അല്ലെങ്കി ഉണ്ടല്ലോ നമ്മള് കൈ കൊണ്ട് കൊഴക്കുമ്പഴുത്തേക്ക് ഈ ഗോതമ്പ് പുട്ടിങ്ങനെ ഉണ്ട ഉണ്ട ഉണ്ട പോലെ ഇരിക്കും ക്കെ അതേസമയം മിക്സിയിൽ ഒരിച്ചിരി ചോറും ഇട്ടടിക്കുമ്പം നല്ല പതുപതുത്തെ പുട്ട് കിട്ടും നമുക്ക്
തരിച്ച്
ആഹ് ആഹ് വീട്ടിലമ്മ എപ്പോഴും പറയുവേ ആഹ് ഉണ്ട്ണ്ട് വീട്ടില് അമ്മി ഒരിച്ചിരി ചോറിട്ടരച്ച നല്ല നല്ലാന്ന് ഒരു തു അന്നിട്ട് ഞാനവടെ പോയി നിക്കുമ്പോ അമ്മ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തന്നപ്പോ എല്ലാ ദിവസവും പുട്ടായിരുന്നു അവിടെ എനിക്കി ഷ്
അ ആഹ് അതെ
ആഹ് അല്ല ഞാം പറയും പുട്ടുമതിയേ ന്ന് പറയും രാവിലെ അമ്മ പണിക്ക് പോവല്ലോ ഞാനിങ്ങനെണീറ്റ് വന്ന് പുട്ടു കുടം കാണുന്ന എനിക്കൊരു സന്തോഷാരുന്നു. അത്ര ല്ല സോഫ്റ്റാത് ആഹ് അന്നിട്ട് അത് കഴിഞ്ഞിവിടെ വന്നിട്ട് ഞാന് ഗോതമ്പ് പൊടിയിലൊരുസം ട്രൈ ചെയ്തു അപ്പൊ നമ്മളീ അരിപ്പുട്ട് കടയിന്നൊക്കെ മേടിക്കുന്ന അരിപ്പുട്ട് കൊഴയ്ക്കുമ്പൊരു സോഫ്റ്റുണ്ടല്ലോ അ സെയിം രീതി നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാം ഹങ്ങ ആഹ് അല്ലാണ്ട് കൊഴച്ച് കഴിഞ്ഞാ ഉണ്ട ഉണ്ട ഉണ്ട പോലെ ഒരുമാതിരി ഉണ്ട പെറുക്കിത്തിന്നെ ഉം അതുകൊണ്ട് ഇപ്പം മിക്കപ്പോഴും മിക്സില് ഞാ അപ്പം അമ്മയ്ക്ക് ചെയ്യാനൊരു ധൈര്യക്കൊറവാ. ആഹ് അമ്മയാണെങ്കി പറഞ്ഞ പോലെ വെള്ളം കൂടിപ്പോയ് കൊഴഞ്ഞു പോയി എന്നാ ചെയ്യന്നൊക്കെ പറയും രണ്ടും കൽപ്പിച്ച് കൊർച് ചോർ അതെ
വേറാരുല്ലല്ലോ നിങ്ങളല്ലേ ഉള്ളൂ അടെ ഉണ്ടാക്കി കഴിക്കണം
അതെ ഇപ്പൊ രാവിലെ ഇവിടെ ഏട്ടയ്ക്കൊക്കെ പോകാനൊക കൊടുക്കണ്ടേ
ആഹ് അതെ
അടാന്നൊക്കെ പറഞ്ഞു കയിഞ്ഞാ അട നമ്മുടെ തലേല്. ആഹ് രാവിലെ കഴിച്ചിട്ടു പോവും ഉച്ചക്കും ചായയു ഒക്കവിടെണ്ട്.
ആഹ്
ആഹ് ആഹ് ഏട്ടായി വന്നുന്ന് തോന്നു അപ്പൊ ഞാൻ വിളിക്കാവേ ഇല്ലി നി
ആഹ് ന്നാ ശരി
ആഹ് ആഹ് ശരി
അ ഓക്കെ ഓക്കെ.
ആഹ്